ഹലോ ഹലോ ഹലോ
ഹലോ
കേക്കാവോ ആ ഓക്കെ എന്താ പരിപാടി
പരിപാടിയൊന്നും ഇല്ല വിസുഖം അവ്ടെ എന്തൊണ്ട്
അവിടെ ഇവിട ഒക്കെ സുഖം തന്നെയാണ് അപ്പൊ ഫുഡ് കഴിച്ചിട്ടന്നെ കെടക്കുന്നു അവിടെയോ എന്താണ് ഫുഡൊക്കെ കഴിച്ചോ
കഴിച്ചു കഴിച്ചു എന്തായ്നു കറി
ഇവിടെ ഇങ്ങനെ സക്ക വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ത്ത മീൻകറി ഉണ്ടായിരുന്നു അവടെയോ അവിടെ എന്താ സ്പെഷ്യൽ
ഇവിടെ എന്തോ
ഓഹ് കറി എന്താണ്
കറി സാമ്പാർ തോരന് മെഴുക്കുപൊര്ട്ടി
ഓഹ് ഓക്കേ ഓക്കേ അപ്പൊ ഇങ്ങനെ നോൺ വെജാണോ എന്താ വെജാണോ എന്താ
ഓഹ് ഓക്കെ ഓക്കെ
ആഹ് ഇന്നലെ മീൻ ഉണ്ടായിരുന്നു ഇന്ന് മീനില്ല
ഞാൻ പറയ്ണെ കേൾക്ക്ണ്ടോ
ആഹ് കേക്കുന്നൊണ്ട് എടയ്ക്ക് റേഞ്ചിൻ്റെ ആന്നു തോന്നുന്ന് സ്റ്റക്ക് ആയി പോകുന്നൊണ്ട്
ആഹ് അത് റൂംസിന്റെ ആയിരിക്കും ചെലപ്പോ ഓക്കെ ഓക്കെ ഓക്ക് പിന്നെ എന്താണ് ഏത് ഫുഡാ ഇഷ്ടം എന്താണ്
ഫുഡ് അങ്ങനെ എനിക്ക് മന്തിയൊക്കെ ഇഷ്ടവാ
ഓഹ് ഒക്കെ വീട്ടില് വെച്ചിട്ടൊണ്ടോ എങ്ങനെയാണ് വീട്ടിൽ വെക്കോ എന്താണ്
വെച്ചിട്ടില്ല പോയി കഴിച്ചിട്ടൊണ്ട്
ഓഹ് ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ
വെ വെക്കാനറിയത്തില്ല
അപ്പൊ വീട്ടിൽ ഓഹ് ഓക്കെ എന്താ വീട്ടിലപ്പ അങ്ങനെ വെക്കില്ലേ ഒന്നും എന്തൊക്ക ചിക്കൻ ബിരിയാണിയാ
ആഹ് ചിക്കൻ ബിരിയാണി
ഉം ഓക്കേ ഓക്കേ
അവിടോ
ഇവടേം ആഹ് ബിരിയാണി വയ്ക്കും നമുക്ക് പിന്നെ ഞാന് കൊറോണ സമയത്തൊക്കെ ഞാനിങ്ങനെ ട്രൈ ചെയ്തി ട്ടുണ്ടായിരുന്നു കൊറച്ച് ഐറ്റംസ് ഒക്കെ
ആഹ് ഹ ഹാ
പിന്നെ അ അതിനു ശേഷം ഇതേപോലെ ആഹ് മന്തിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാരുന്നോ അപ്പോ വല്ല്യ കൊഴപ്പോണ്ടായിരുന്നില്ല പിന്നെ രണ്ടു മൂന്ന് ദിവസം ചെയ്തോക്കിയപ്പോ ചെറുതായിട്ട് ഫ്ലോപ്പാവാൻ തൊടങ്ങി അപ്പൊ അപ്പൊ പിന്നെ പിന്നെ കൊറേ പേരുണ്ടെങ്കിലാരിക്കും ആഹ് നല്ലത് ആഹ് അതെ അല്ല കൊറേ പേരുണ്ടങ്ങ നമുക്ക് വീട്ടില് വെക്കായിരിക്കും നല്ലത് അല്ലാതെ ഒന്ന് രണ്ട് പേര്ക്ക് നമ്മള് വെ ഭയങ്കര നഷ്ടാവും
ആഹ് അതന്നെ അതന്നെ
അപ്പൊ അപ്പൊ നമ്മള് ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട്പറഞ്ഞാ നമ്മൾ ഇവ്ടെ സ്ഥിരായിട്ട് ഒന്ന് രണ്ട് പേരന്നെ ഉണ്ടാവൊള്ളു അപ്പങ്ങനെ നമ്മളിങ്ങനെ ആഹ് അപ്പൊ നമ്മളിങ്ങനെ കടേന്ന് വാങ്ങിയാരിക്കും ചെയ്യുക ബിരിയാണിയൊക്കെ വെക്ക ബിരിയാണിയൊക്കെ വെക്കും
ആഹ് ആഹ് ആഹ് ഞങ്ങളും കടേ പോയാ കഴിക്കുന്നെ പൊറ ബിരിയാണിയെക്ക വെക്കും
ഉം ഉം ഇവിടെ ഏകദേശം ആ ഒരു ടൈപ്പ് തന്നെയാണ് പിന്നെ ഇവിടെ മന്തി ഞാന് ഏകദേശം ഒരു രണ്ടാഴ്ച കൂടുമ്പോ എന്തായാലും മന്തിപോയി കഴിക്കും കാരണം മന്തി അടിക്റ്റാണ് ചെറ്തായിട്ട് ഉം അപ്പൊ പിന്നെ ഇപ്പോ ഭയങ്കര
ത്തില്ല ഒന്ന് രണ്ട് പ്രാവശ്യൊക്കെ പോവും മേടിക്കാൻ കടേല്
ആഹ് ആഹ് ഓഹ് ഒക്കെ
ആഹ്
ആഹ് ഇവടെ ഇപ്പ ഇല്ല ഉണ്ടായിരുന്നു അപ്പയ്ന്റെ ഇവിടൊക്കെ പിന്നൊരു മൂടലാണ് എന്ന വെയിലുണ്ട് ചോയ്ച്ച വെയിലുണ്ട് ഇല്ലെ ചോയ്ച്ച ഇല്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ്
ആഹ് ആഹ് ആഹ് ഇന്നലെ ഒന്നും ഇവിടില്ല ഇപ്പതാണ്ടേ പെയ്യുന്നുണ്ട്
ഓഹോ ഓക്കേ ഓക്കേ ഇ ഇവിടെ കൂടുതലും തന്നെ ഇടിയാണ് പെയ്യു ഇടിയാണ് വരുന്നത് ഇടി കാറ്റുമാണ് വരുന്നത് അങ്ങനെ മഴ അങ്ങനെ ഇല്ല ആഹ് ഇങ്ങന ആഹ് മൂടി നിക്ക്
ന്നായിരുന്നു ഇന്നലെ എല്ലാം ഇടിയായിരുന്നു കാറ്റും പക്ഷെ മഴയില്ലായിരുന്നു ഇന്നാണെ മഴയുണ്ട്
ആഹ് ഇവിടെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച തൊട്ട്ട്ട് ഇങ്ങനെ ഉച്ച കയിഞ്ഞ് അതായത് ഒരു രണ്ട്മണിക്ക് ശേഷം ഫുള്ള് ഇടിയാണ്
ആഹ് ഹാഹ്
പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇത് കാരണം കാരണം ഇപ്പൊ കൊറെപേര് മരിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ
ഇടിയാ മഴ പിന്നേം കുഴപ്പല്ല ഇടി
ഉം അതെ ഇല്ല മഴ പെയ്തു പറഞ്ഞാൽ പെട്ടെന്ന് പോയി ഒന്നും കുഴപ്പല്ല ഇത് ഇങ്ങനെ മൂടി നിക്കാണേയ് ഇവിടെ എന്റെ പരിസരത്തൊക്കെ എന്നെ ഭാഗത്തൊക്കെ ഇങ്ങനെ മൂടലാ
ആഹ് ലേ
ആഹ് ഈപ്രാവശ്യം ഭയങ്കര കമ്മിയാണ് മഴയൊക്കെ ആഹ് നമ്മളെ വേനൽ മഴ മഴയൊന്നും അങ്ങനെ പെയ്തിട്ടില്ലവ്ടെ ഹലോ ഹലോ ഹലോ ഹലോ